നല്ല വർത്താനം വെറുതേ ഇങ്ങനെ കിടക്ക ഓ നോമ്പ്തൊറന്ന്
ആ
ബിരിയാണി ഉണ്ടാ‌ക്കിനു പിന്നെ സമൂസ ഇണ്ട്
ആ
ഉം നിങ്ങക്കൊ
ഇവിടെ പത്തിരിയും കോഴിക്കറിയാ പിന്നെ ചിക്കൻറോളും ഉണ്ടാ ക്കി
ഏ
ഓ പത്തിരി തന്നിട്ടില്ല നിങ്ങള് ബിരിയാണിഒക്കെ കഴിച്ചോ
ഇല്ല അപ്പത്തെ ഞാൻ നോബ് മുറിഞ്ഞ് ഇങ്ങനെ ചായ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചരിച്ച് ഇപ്പോഴും കഴിച്ചില്ല
ആ ഇവിടെ അങ്ങനെ തന്നെ കുട്ടികളൊക്കെ നോമ്പുനോറ്റിന് അപ്പൊ കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്ക
ഉം സ ഓ ഓർമ്മ ഇണ്ട്
ആ
ഇനിയിപ്പ അടുത്തൊന്നും ഇല്ല തോന്നി
ആഹ് അതന്നെ ഇപ്പ അടുത്തൊന്നും ഇനി കല്യാണൊന്നും ഇല്ലാന്ന് തോന്നണിണ്ട്
ഉം
പിന്നെ എന്തായിരുന്നു അല്ലെ അവിടത്തെ ഭക്ഷണൊക്കെ എന്താണ് നല്ല ഭക്ഷണായിരുന്ന്
ആ ആ
ആ എന്തോര ആൾക്കാരായിരുന്ന് ആ കല്യാണത്തിന് അറിയോ
ആ എന്നിട്ട് ഭക്ഷണമൊക്കെ തികയാണ്ട് ആയില്ലേ
ആഹ് തികയാതായി തോന ആള് ഇണ്ടായിരുന്നു
ആ
ഉം ഞമ്മക്കൊക്കെ അപ്പത്തേന് ഭക്ഷണം കഴി കക്കാന കിട്ടിയതുണ്ട്വ വേഗം തിന്ന് പോന്ന്
ആഹ നമ്മള് വേഗം അയിനല്ലേ പോയത്
ആഹ ഭക്ഷണം കഴിക്കാൻ തന്നെ വേൻ തിന്നു വേൻ കഴിച്ചു വേൻ പോന്നത ട്ട
ഉം ഹ്
ഇഷ്ടം പോലെ ആളണ്ടന്ന് പിന്നെ എന്താ കാട്ടീന്നാവം ഓല്
ര് പിന്നെ പൊറത്തുന്ന് ഒറ്റാ വാങ്ങിണ്ടാവും
ആഹ വലിയ കല്യാണായിരുന്നു മക്കൾ ഇതാ അവിടെണ്ട് മക്കള് ഒരാൾക്കെ പഠിക്ക ാണ് ഒരാൾ എഴുതണതാ ഒരാൾ ട ണണ്ട് മറ്റാള് പഠിക്കണുണ്ട് ഉ ഉ
ഇപ്പൊ ഇനി പിയൊന്നുംണ്ടാവില്ലല്ലോ
ഇല്ല ഇനിയിപ്പോൊ വേറെ പണിയൊന്നും ഇല്ല ഇനിയിപ്പോ അടുക്കളയില എന്തോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയാ മതി അത് കഴിഞ്ഞ് പിന്നെ പാത്രം കകലൊക്കെ ഉണ്ടാവും
ആഹാ നാളെ പിന്നെ നാളെ പിന്നെ നോമ്പല്ലാത്ത കൊണ്ട് ഇപ്പ ഒന്നും റെഡി ആാക്കണ്ടല്ലോ
ആഹ പിന്നെ നാളെപ്പഞ്ഞ സ്കൂൾ ഉ ല്ല ആാര ഇന്നത്തെ പകരത്തിന്റെ നാളെടുക്കും ഇന്ന് ലീവ്ല്ലായിുന്നാ
ആഹ
ആഹ അപ്പൊ നാളെ ഉണ്ടന്ന് പറഞ്ഞേ അപ്പൊ രാവിലെ തൊട്ടേ തുടങ്ങും ഇനിയിപ്പോൊ അടുക്കളയിയില് കിടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കല്
ഉം ഹ്ഹ്
അവിടാ കുട്ടികളൊക്കെ എവിടെ
ഇവിടണ്ട്
എന്തർക്കാ എല്ലാരും നോമ്പറ്റിരുന്നാ
ഓ നോമ്പോറ്റീനു
ആഹ ഇവിടെ എല്ലാരും നോമ്പോറ്റിരുന്നു കുട്ടികളൊക്കെ
ഏ നിങ്ങളെൽ ആ പച്ചസാരി ഉണ്ടോ
ആ ഇൻ്റെ ടുത്ത് അത് ഇപ്പളുണ്ട്
ആ ആ ഒരു ദിവസം എനിക്ക് തരണംട്ടോ
ആഹ ആ് ആയിക്കോട്ടെ തരണ്ട് എന്നിട്ട് വീട്ട ആട്ട ഇക്ക് വരേണ്ടി അപ്പ തരണ്ട്
ആഹ വരുന്നുണ്ട്
കുട്ടികളൊക്കെ കൊണ്ടുവരേണ്ടിട്ടാ ആഹ ആഹ പിന്നെ ഞ്ഞിപ്പളാ ആഹ ആയിക്കോട്ടെ വരണ്ട്
ഉം എന്നാ ഇനി ഒയ് പോര് ഇപ്പൊ ഉ നോമ്പൂർന്നപ്പോ ഒന്ന് കഴിച്ചേ
ആഹ
ഇനികുറച്ച കഴിയും വിശക്കുമ്പോ എടുത്ത് കഴിക്കും
ആഏ
ഉം
ഉ പിന്നെ ഒക്കെ പഠിക്കാൻ പോണവരന്നെല്ലെ എല്ലാരും
ആഹ
പിന്നെ വേറെന്താ
നല്ലെന്നെ ആരൊക്കെള്ളെ വീട്ട്ല്
വീട്ട്ല് ഉമ്മയ്ണ്ട് പിന്നെ ഭർത്താവും മൂന്ന് കുട്ടികളും
ഊം
ഊം അവരെന്നെ പിന്നെവടെ ഭർത്താവിന് ജ് അൻ ഞ്ച് ജ്യേഷ്ഠന്മാരൊക്കെണ്ട് അവരൊക്കെ വേറെ പോയ്ക്ക്ണ് മൂന്ന് പെങ്ങന്മാരൂണ്ട് ഉം ഇവ്ടെ തോനാ വല്യാ കുടുംബാ
ആഹ് ഇവടീം അങ്ങൻത്തന്നെ ഇവടെ ആറാളാ താഴെതെന്നേ ഞങ്ങള് മോൾല് തായെ രണ്ടാള്
തന്നേ
ബാക്കി അവിടെയും ഇവിടെയൊക്കായ്റ്റാണ് കൊർച്ച് വിട്ട്ട്ടാ ബാക്കി മൂന്നെണ്ണാെര് സ് സൽത്താ
ഏഹ് ഞങ്ങള് വടെ ഏട്ടന്മാരൊക്കെ കൊർച്ചൊന്നാണ്ട് നട് നടന്ന് പോവാണ്ട്ട്ടാ കൊർച്ചൊക്കെ അങ്ങട്ടും ഇങ്ങോട്ടൊക്കാ രണ്ടാൾക്കാര് എട്ത്തെട്ത്താണ് പിന്നെ മറ്റേ രണ്ടാൾക്കാര് എടുത്തെട്ത്താണ് ഒരാള് കൊർച്ച് വേക്കാേട്ടാണ് പിന്നെ ഞങ്ങള്‌വടെ തറവാട് വീട് കൊർച്ച്ങ്ങട്ടൊര് വ് പിന്നെ ആഹ് ഞാനും തറവാ ട്ട്ലാണേ
ഏഹ് ഇവ്ടപ്പൊ മ്മാന്റെ ഒര് ഊം ചെറിയൊരു ശസ്ത്രക്രിയ ചെയ്ത് ഇരിക്ക്യാ
ന്താണ്
അത് വയറ്റിലൊരു മൊഴണ്ടായിട്ട് ആ അപ്പ അത് ഇട്ത്ത് കളഞ്ഞ് ഇപ്പൊ ഇവിടെണ്ട്
തെന്നെ എവിട്ന്നാ ചെയ്തെ
കോയ്ക്കോട് മെഡിക്കൽ കോളേജ്
ആ മെഡിക്കൽ കോളേജ്ന്നല്ലേ ആ എന്നാ ചെയ്തത്
ചെയ്തിട്ട്പ്പൊരാഴ്ച ഉം
കെടപ്പിലായിരിക്കുംല്ലെ
ഇല്ല ഇപ്പൊ എണീച്ച് നടക്ക്ന്നൊക്കെണ്ട് ഭയങ്കര വേദ തനാണ്
ആ
ഉം ഇതിന്റെ മുന്നേ ങ്ങനെ വയറുവേദനായിട്ട് പോയിറ്റ് ഞങ്ങള് നോക്ക്യേതാ കാണിച്ചപ്പോ
ആ
അപ്പൊ ങ്ങനെ എട്ത്തോക്ക്യപ്പോ കണ്ട് ങ്ങനെ മൊഴേണ് പർഞ്ഞ്
ആ ആ
പിന്നെ അങ്ങനെ വെച്ച് നീട്ടില
എപ്പളും ണ്ടാവേക്കുലെ വയറ് വേദന
ഇല്ല കൊറേ ആയിട്ടില്ലേനു ഇപ്പൊ കഴിഞ്ഞ മാസം പെട്ടെന്നൊരു വേദന
തെന്നെ
അങ്ങനെ പോയിട്ട് കാൺച്ചതേനു
ആ
ഉഉം അപ്പൊ അങ്ങനെ ഗർഭപാത്രത്തില് മൊഴേണ്ന്ന് പർഞ്ഞ്
ആ വേറെ കൊയപ്പൊന്നുല്ലല്ലോ മൊയ ടെസ്റ്റിനൊക്കെ കൊടുത്തിലേ
ആഹ് ടെസ്റ്റിന് കൊടുത്തുക്കാ അത് കിട്ടീല്ല
ആഹ്
ഉം പിന്നെ നെഞ്ഞിന് ചെറിയൊരു ബ്ലോക്ക് ഇണ്ടായിട്ട് അതും കഴിഞ്ഞിരുന്നു പിന്നെ കാല് രണ്ടും ഇങ്ങനെ മുട്ട് തേയ്മാനായിട്ട്
ആഹ് ആഹ്
ഇന്നതി ചെയ്തീനെ
ആഹ
കൊറ കയ്യ്ഞ്ഞേക്കന്
ആഹ പേടയാണ് ഇങ്ങനെ എന്തെങ്കിലൊക്കെ നമ്മുക്ക് എന്ത വെയ്യായി ഒക്കെ വരുമ്പോ പേടിയാണ് അങ്ങനെ പ്രായമൊക്കെ ഉണ്ടാവുംഉമ്മ
ആ അവര് അറുപത്തെട്ട് അറുപത്തി
ആഹ
ഉം
ഇവിടെയും അങ്ങനെ തന്നെ ഉമ്മാക്ക് പ്രായം ഉണ്ട് ആ ഉമ്മാന്റെ കാര്യങ്ങളൊക്കെ ഉമ്മ ചെയ്യൂട്ടോ
ആ അവരും ചെയ്യും ചെയ്യും ഇങ്ങനെ എണീച്ച നടക്കയേ എല്ലായിടത്തേക്കും പൂവൊക്കെ ചെയ്യും അയ്യോ ഇത് പെട്ടെന്നൊരു ഇത് വന്നപ്പോളേ
ആഹ അതന്നെ നമ്മുക്ക് എപ്പളാ വ്യായി വ ന്നാ ഒന്നും നമ്മുക്ക് പറയാൻ പറ്റൂല
ഇല്ല
എന്താ ചെയ്യാം
ഉം അപ്പൊ അങ്ങനെ ആരും അങ്ങനെ കാണാനൊന്നും ഇങ്ങനെ ആൾക്കാരി ഇങ്ങനെ വരുന്നൊന്നും പാടില്ല ഓരിങ്ങനെ പറഞ്ഞേ നല്ലോണ്ണം ശ്രദ്ധിക്കണന്ന്. ഞമ്മക്കിപ്പൊ പറയാൻ പറ്റൂലല്ലോ ആ ഞമ്മക്കിപ്പപ്പോ പറയാൻ പറ്റൂലോ ആരോട് ഇങ്ങോട്ട് വര
ആഹ അതന്നെ അങ്ങനെ വരാനും നമുക്ക് പറയുമ്പോ വിചാരിച്ചോ ഞമ്മളോട് ദേഷ്യായിരിക്കും ആൾക്കാരക്ക്
ആ പിന്നെ മക്കൾക്ക് ഇവിടെ ആറാക്കുമല്ലോ അറിയ എന്നാലും പുറത്തന്ന് ഒരാൾ ഇ നമുക്ക് പറയാൻ പറ്റൂല്ലന്ന്
ആഹ അത തന്നെ നമ്മള് വരണ്ടാന്നപ്പോ ഒരാളോട് എങ്ങനെ നമ്മള് മുഖത്തോക്കി പറയാം
ആഹ
ആ ഉമ്മാന്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ ഒരാൾ വാണ്ട വരൂല്ല
അങ്ങനെ ഇപ്പ അങ്ങനെ സ്റ്റിച്ച് എടുത്തിട്ടില്ല
ആഹ
അപ്പൊ എണിറ്റു നടക്കൊക്കെ ചെയ്യൂ
ഒക്കെ നടക്കുവയക്കാറല്ലേ
ആഹ ഇന്നിപ്പോ പുറത്തേക്കൊക്കെ ഇറങ്ങീനു മുറ്റത്ത് കൂടൊക്കെ ഒന്നാ നടന്നേ പിന്നെ ആരെങ്കിലും വന്നാ അവിടുന്ന് എനീച്ചിട്ട് കോലായിൽ വന്നിരിക്കും
എന്നാലും കൂടുതൽ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാൻ വരുമ്പോ പേടിയാണ്
ആഹ ഒന്നും പറയാൻ പറ്റൂല
ആഹഞമ്മക്ക് എപ്പളാ എന്താ വരാ ഇങ്ങനെ എന്താ പറ്റുവോ എന്താന്നൊന്നും അറിയിതല്ല അങ്ങനെ കാണാൻ വരണ്ടന്ന് നമ്മളോട് പറഞ്ഞക്കണ എന്നുണ്ടെങ്കിൽ നമ്മള് ശ്രദ്ധിക്കണം
മ്മ് ഞമ്മള് നോക്കുമ്പോല ഇണ്ടാവന്ന അയിനി പറഞ്ഞേ
ആ അതന്നെ ഞമ്മള് ഞമ്മള എങ്ങനെ യാണ് ഒരു ആളെ നോക്കണ അത്പലെ ആരി ക്കും അവര് മാറി അസുഖൊക്കെ മാറി വരല്
എന്തായാലും വേഗം മാറട്ടെ
അതന്നെ
ആ എപ്പ നേരത്തെക്കെ ഇടന്ന ഉറങ്ങോ
ഒടെിയപ്പാതി ന മണിയക്കാവ
ഏ വട അങ്ങന തന്നെ ചിലപ്പോ പതിനൊന്ന് മണിാവും ചിലപ്പ പ ചെിലപ്പോ പത്തര പല ടൈമിലും കിടന്ന് ഇറങ്ങണല്ലടെ
ഉം
കൊറെ കഴിച്ചപ്പൊ ആ ആട്ട് ചെപ്പോ അങ്ങനെ ടി വിണ്ട ഇപ്പം കുട്ടികള് ചിലപ്പോ ഭർത്താവ് വരാൻ നേരം പോ കൂട്ടാപ്പ ക്ക വരാനൊക്കെ നേരം പോകുമ്പോ വില കെടുക്കാനും നേരം വകും
അവിടെ അങ്ങനെത്തന്നെ വന്നിട്ടേ ഉറങ്ങൂ ഉം
അങ്ങനൊക്കെ നേരം വെകണത കൊണ്ട് കുറച്ച് ടൈം ആവുംും കെക്കണെങ്കിൽ പിന്നെ രാവിലെ എണീക്കുമ്പോ എനിക്കുല്ല അങ്ങനെയൊക്കെയാണ്
ആ അവിടെ അതന്നെ മത്ര ദിവസം പോവാൻ വിളിച്ചാ എനിക്കേ ഇല്ല
ആ എന്നാലേ ഞാൻ പിന്നെ വിളിക്കേണ്ടിട്ടാ നീ പിന്നെ വിളിക്കേണ്ടിന്നാ ശെരി
ആ എന്നന്നയിക്കോട്ടെ